ഹലോ കേൾക്ക്ന്നുണ്ടോ ഹലോ കേൾക്ക്ന്നുണ്ടോ
ആഹ് ഇണ്ട് ണ്ട്
എന്തൊക്കെ വിശേഷം ആ കേൾക്കുന്നുണ്ട്
ആ ആ
എന്തെ എന്തെക്ക്യ വിശേഷം മഴാക്കെണ്ടോ
മഴപ്പല്ല്യ. നേരത്തെ വൈകുന്നേരൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയ്തീനി
ശെരി ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചീല്ല ഇക്കാക്ക വന്നീല്ല
ഓ ഇത്ര നേരായിട്ട് കയ്ച്ചീല്ലേ
ഇല്ല്യ ഹ ഹ
അത്ശെരി ഇത്രേ ലേ നേരം വെയ്കൊ കഴിക്കാനൊക്കെ
ആഹ് ക്ക കാത്ത്കും
അയ് ശെരി അപ് എന്താ ജോലിക്ക് പോന്നേ അശ്ബൻഡ്നെന്താ ജോലി
ഡ്രൈവറാ
ഹലോ ആ അയ്ശെരി ഇന്നെന്താ ഫുഡിന് കണ്ടാക്ക്യേ. റേഞ്ച് പ്രശ്നണ്ടോവിടെ റേഞ്ച് പ്രശ്നംണ്ടോ
ആഹ് റേഞ്ച് പ്രശ്നണ്ടീടെ
അയ് ശെരി എന്താന്ന് ഫുഡ് ഇണ്ടാക്ക്യേ
ഫുഡ് സാദാ ഫുഡന്നെ ചോറും കറിയും ഉം
അത് ശരി ആഹ് പിന്നെ മഴ മഴ ഓ ഞങ്ങളൊക്കെ കഴിച്ചിക് ഞാൻ നേര ഒരു ഒൻപത് മണി ആഹ് സമയത്തൊക്കെ ആവുമ്പോത്തേക്ക് കഴിക്കും മക്കളൊക്കെ ഉറങ്ങിയോ
മക്കള് ഉറങ്ങില്ല
ഇത്ര നേരം വൈകിട്ട് ആണോ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നേ
ഓല് ഇപ്പ വരാൻ വേണ്ടി കാത്തി ഉപ്പ വരൂലാന്ന് കണ്ട പിന്നെ പത്തുമണിയൊക്കെ കഴിഞ്ഞാല് കഴിക്കും
ആണോ നമ്മളെ കിട ഇന്ന് തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേക്ക
അങ്ങനൊക്കെ പറയലുണ്ട് അഹ് അഹ് അഹ് ഉം നോക്കലില്ല ഞങ്ങൾ ലേറ്റ് ആവും വരാന്
ആഹ് ആഹ് അപ്പൊ ഇത്ര നേരൊക്കെ ആവുമ്പോ മക്കള് രാവിലെ മദ്രസൽ സ്കൂളൊക്കെ പോവാനൊക്കെ വേ എണീക്കിയോ
എണീക്കാനും കൊറേ വിളിക്കുമ്പോ
ആഹ് അയ് ശരി ആഹ് മഴക്കല്ലേ
ഓഹ് മഴ ഇന്ന് കുറവാണ് ഇന്നലൊക്കെ നല്ല മഴ ഉണ്ടായിനി ഇന്ന് കുറച്ചു കുറവാണ്
മഴ കുറവാണോ ഇവിടൊക്കെ നല്ല മഴ ഉണ്ടട്ടോ വൈകുന്നേരൊക്കെ നല്ല മഴ
ആഹ് ആ ആ
ഉം ഉം പിന്നെ എന്തൊക്കെ കൃഷികളൊക്കെ ഉണ്ടോ വീട്ടില് പച്ചക്കറികളും
ഇല്ലില്ല പ്രശ്നങ്ങളൊന്നുമില്ല
ആഹ് ഏഹ്
ഇങ്ങളെ വീട്ടിലുണ്ടോയിക്ക
ആഹ് ഇവിടെ ഉണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ പയറ് വഴുതനങ്ങ വെണ്ടക്ക ചെറിയ ചെറിയ കൃഷികൾ ഉണ്ടാക്കാറ് ആഹ് അത് ഇൻട്രസ്റ്റ് ഇങ്ങ ഇഷ്ടല്ലാങ്ക അത് വളർത്തണത് സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ അയി ശരി മണ്ണ് വളം ഇല്ലാത്ത മണ്ണായിരിക്കുംല്ലെ എന്തൊരു റേഞ്ച് പ്രശ്നമുണ്ടോ ഒരു എക്കോ അടിക്കുന്ന പോലെ തോന്നുന്നത്
ആഹ് ശെരി വേറെന്തോരു സൗണ്ടിലാണ് കേൾക്കുന്നത് അതാ ചോദിച്ചേ ഉം പിന്നെ ഇങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കോ ബിരിയാണി അങ്ങനെയൊക്കെ
ഓഹ്
അയ് ശരി ഒറ്റ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇണ്ടാക്ക്ണാണോ
യൂട്യൂബില്
ഹലോ
ആഹ് കേൾക്കണ്ട് ഇടക്കൊരു മുങ്ങലുണ്ട് അതാ ചോദിച്ചേ യൂട്യൂബ് ആഹ് അതെ അതെ യൂട്യൂബില്
മന്തി ഒക്കെ ആണെങ്കിൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കും
അയി ശരി ആഹ് ആഹ് ബിരിയാണിയൊക്കെ വെക്കോ
ആഹ്
എന്തേലും ജോലിക്ക് പോകുന്നുണ്ടോ ഇങ്ങള്
ഇല്ലില്ല
വീട്ടിൽ തന്നെ അല്ലെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യോ ഡ്രൈവിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടാണോ
ഓഹ് അത് ഉം ആക്‌ടീവോട്ടും
അത് ശരി സ്വന്തായിട്ട് വണ്ടി ഇണ്ടോ?
ഇല്ലില്ലാ റോഡിലേക്ക് ഒന്നും കൊണ്ടോവില്ല റോഡിലേക്ക് ഇത് വരെ എറക്കിയില്ല ഇവിടേക്ക ഓട്ടും.
വീട്ടിന്നിങ്ങനെ ഓടിക്കൂല്ലേ വീട്ടില് ഇണ്ടല്ലോ അല്ലെ വണ്ടി? ആഹ് അത് ശരി. പിന്നെ റോഡ് സൈഡാണോ നിങ്ങള് വീട്
മെയിൻറോഡ് സൈഡ് അല്ലാ.
ആഹ് ഉള്ള്റോഡ് ആഹ് അടു അങ്ങനെ പാടൊക്കെ ഉള്ള ഏരിയാണത്. ഏതു പാടം അങ്ങനെയൊക്കെ ഉണ്ടാ?
പാടെണ്ട് പാടം തോട് ഒക്കെ എണ്ട്.
അത് ശെരി തോട്ടില് തിരുമ്പാന് കുളിക്കാനൊക്കെ പോകാറുണ്ടോ?
ഇല്ലില്ല കുളിച്ചണത്തോടൊന്നുമല്ല. ഊജല് ആഹ് ഒഴുകി പോണ
അയ് ശെരി ഞങ്ങളവിടെണ്ട് തോട് മറ്റേ ഞങ്ങള് കുളിക്കാനും തിരു പണ്ടൊക്കെ പോചലൊക്കെണ്ട് മുൻപേ ചോദിച്ചത്. മഴ മഴയായോണ്ട്
പൊഴെണ്ട്
ആഹ് പൊഴെണ്ടോ പൊഴവക്കത്താണോ വീട്?
ഇന്റെ വീട് ഇന്റെ വീട് പുഴ വക്കത്താണ് ഉം
പുഴയില് കൂടെ തോണിയിലൊക്കെ ഇങ്ങനെ പോകാറുണ്ടോ?
ഓഹ്‌
നല്ല രസമാണല്ലേ തോണിയില് ഇങ്ങനെ പോകാൻ. അക്കരല്. അക്കര ഇക്കരൊക്ക ഇക്കരയിന്ന് അക്ക കെടക്കാ അങ്ങനേക്കേ അങ്ങനക്കെ
ഇപ്പ അങ്ങനെ അധികവും ഉം ഇപ്പം പുഴയിലേക്കു അങ്ങനെ പോവലില്ല.
വെള്ളോ
ആദ്യോക്കെനെ അഹ് ഏഹ് വെള്ളം അല്ല അപ്പം അങ്ങനെ പൊതുവേ പോവലില്ല അപ്പൊ പിന്നെ വെള്ളവും പൈപ്പും വെള്ളവും ഒക്കെ ആയ്നോണ്ടെ
ആഹ് ആഹ് അത് ശരി അങ്ങനെ പൊഴയും
പോയന്ത് ആഹ്
തിരുമ്പാനൊക്കെ അങ്ങനെ പോവലിണ്ട്
ആഹ് ചെറുതാവുമ്പോളൊക്കെ പുഴയുന്ന് നീന്തലും തിരുമ്മലും കുളിക്കലൊക്കെ
ആഹ് അത് ശരി ഇങ്ങനെ രസായിട്ട് ഇങ്ങനെ അക്കരക്ക് പോവാനങ്ങനെക്കെ പോവലുണ്ടോ?
ഓഹ് നീന്തി പോവും.
അത് ശരി തോണിയിലല്ലേ.
ഉം തോണിയിലും പോവും ഇങ്ങനെ നീന്തേം ചെയ്യും ഉം
നീന്തോ വെള്ളത്തില് ഏഹ് നീന്താനൊ
അത് ചെറുതാ നമ്മളേ പൊഴയിലെന്നെ
ആഹ് അത് ശരി നിങ്ങള് പുഴവക്കത്തായത് കൊണ്ട് പിന്നെ നമ്മളങ്ങെനെ നീന്തി പടിച്ചതാവും. ആഹ് ആഹ്
ഹ്
അത് ശരി എനിക്ക് നീന്താനെന്നും അറിയില്ലങ്കി പേടിയാ ആഹ് അങ്ങനെ ചോയ് ചെ ഇം പഠിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ പേടിയാ വെള്ളത്തിലണ്ട് എറങ്ങുമ്പോ മുങ്ങിപ്പോകുവോ എന്നുള്ളൊരു പേടിയാണ്.
ആഹ് ല്ലയിട്ടാ
അതെ നിങ്ങള് യാത്രയൊക്കെ പോവലുണ്ടോ?
ഓ ഓ ഉം ഹ് ഹ് വീട്ടിലിരിക്കാനെ ഇഷ്ടല്ലാത്തൊള്ളൂ.
ആ അത്ശരി ഏ ലാസ്. ജ് എങ്ങട്ടാ പോയത് ട്രിപ്പ്?
വയനാ വയനാട്ടിക്കന്നെ അതികും പോവല്.
ആണോ വയനാട്ട് ഫാമിലി ആരെങ്കിലൊക്കെ ഉണ്ടോ?
ആ ഉണ്ട് ഇവരെ ഇവിടത്തുമ്മന്റെ അമ്മായിന്റെ മോളുണ്ട്.
ആ അപ്പൊ പിന്നെ ഇങ്ങക്ക് റിസോർട്ട് ഒക്കെ ഇട്ത്ത് ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോ നിക്കാ. കാരണം റിസോർട്ടിന്റെ ആവശ്യം ഒന്നുല്ലല്ലോ. ഇക്കാക്കും കുടുംബക്കാരുണ്ട് അങ്ങനെ പോകലുണ്ടോ? രണ്ടുസം വെക്കാ ചോറ്?
രണ്ടുസൊന്നുല്ല.
അ.
ഉം ഒരുസൊ
കുടുംബക്കാരൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക്. ലെ അമ്മള് സ്റ്റേ ചെയ്യ്ണത് റിസോർട്ട് ഇട്ക്ക്ണിന് പകരെക്ക.
ആഹ് ആഹ് അതെ അതെ. ഏ തോനേ ദിവസത്തേക്കൊന്നും പോവൂല്ല ഒന്നോ രണ്ടോ ദിവസ ഇതൊക്കൊക്കെല്ലാതെ ഉം ജോലിക്ക് പോണോ പോണ്ടേ നിക്ക.
ആ ആ.
അതില്ല അല്ല ഇക്കാക്ക് പോണതിനോണ്ട് അങ്ങനെ ലീവ് ആക്കൂല.
അയ് ശരി അങ്ങനെ വയനാട് എല്ലാം. സ്ഥലങ്ങളൊക്കെ പോയീണോ കണ്ടുണോ?
അധിക സ്ഥലവും കണ്ട്ണ്.
അത്ശരി. പിന്നെ ഇവിടൊക്കെ ഊട്ടി അങ്ങട്ട അങ്ങോട്ടൊക്കെ പോവല്?
ഊട്ടിക്കൊന്നും പോയില്ല ഉം. മൂന്നാറ് പോയിണ് ഇതിന്റെ മുന്നേ കുറച്ച് മുന്നായിട്ട് ഊട്ടിയും. ആ ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ടേ പോവൊള്ളൂ.
ഉം ഹും ശരി ഫ്രണ്ട്സിന്റെ കൂടെക്ക പോവലുണ്ടോ?
ഉം മ് അയിനൊന്നും വുടൂല. ഉഹ ഹ ഹും. ഉം മ് അതൊന്നും ഇഷ്ടല്ല്യ.
ഉമ് പിന്നെ ചെടികളൊക്കെ ഉണ്ടാ വീട്ടില്?
ചെടികള് അത്യാവശ്യം. തോനെന്നുല്ല്യ.
ശരി ആഹ് വെള്ളൊക്കെ ഉണ്ടോ നിങ്ങള വിട്ക്കൊക്കെ?
ഓഹ് വെള്ളകെ ഓഹ് ഓഹ് വെള്ളം വറ്റൂല ഉ ഓ വെള്ളണ്ടാവും. ഇതുവരെ വറ്റീട്ടൊന്നൂല്ല.
പൈപ്പ് ലൈൻ കണക്ഷൻ ഒക്കെ ഉണ്ടോ?
ആ മറ്റേ ജപ്പാൻകൂടിവെള്ളണ്ടല്ലോ ആഹ് ആഹ് ഉം.
ആണ് അത്ശരി പൈസ കൊട് ക്ക്ണതല്ലേ മീറ്ററിനനുസരിച്ച് ഇട്ക്കല്ലെ. എങ്ങനെ അവിടെ വരുന്ന വെളളം ആഹ് ശരിയാണ്. ഉപയോഗിക്കില്ലേലും മിനിമം ബാലൻസ് കൊടുക്കണ്ടേ? പിന്നെ അത് വെള്ളങ്ങനെ ബ്ലീച്ചിംഗ് പൗഡറൊക്കെ ഇട്ട പോലത്തെ വെള്ളല്ലെ വരാ.
ആഹ് അതെന്നെ വരാ ഉമ് അതേതോ പുഴയിന്നോക്കെ അടിക്കണതായിരിക്കും.
ആഹ് അതെ അതെ പൊഴേൽന്നൊക്കെ വരുന്ന ഭയങ്കര ഫോഴ്സിലാ ഉണ്ടവാ.
ആ ചുരിദാർ ഉം ഉം
ഇവിടെ ഞങ്ങൾക്ക് വെള്ളം കുറവാ ഉണ്ടാവാ വേനൽ സമയത്തൊക്കെ. അപ്പ ഞങ്ങൾക്ക് ഇണ്ട് ചപ്പം കുടിവെളളം ആ ഇണ്ട് ഇണ്ട് അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കൽ വേറൊരു സമയത്തൊക്കെ മഴ പെയ്താ പിന്നെ വെള്ളണ്ടാവും കെണറ്ല് അല്ലാത്ത സമയത്തൊക്കെ ആ വെള്ളം കൊണ്ട് തന്നെ ഉപയോഗിക്കല് അതിങ്ങനെ ഒന്നരാടം വരും ഒരു ദിവസം വന്ന് ഓരോ ദിവസം ഇടവിട്ട അങ്ങനെ വരും അപ്പൊ പിന്നെ വേറെ ദിവസാണ് തിരുമ്പലും ഒക്കെ ഉണ്ടാവാ ഞാൻ വരുന്ന ദിവസം വേനൽ സമയ ഭയങ്കര ബുദ്ധിമുട്ടാ വള്ളത്തിന് ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും കിട്ടില്ല കിട്ടാതിക്കട്ടെ ആഹ് ആഹ് ഇത്ര വലുതൊന്നല്ല ഒരു പന്ത്രണ്ട് ആഹ് കല്ലിൻ്റെടങ്ങേറ്
ഇവിടെ ഭയങ്കര ആയ ത്തിലുള്ള കിണറാ മറ്റേ പാറന്റെ ഭാഗച്ചിട്ടുള്ള വലിയ കിണർ
അത് ശരി അങ്ങനെ മ്മ് കുന്നിന്റെ മുകളിലാ വീട്
ഏഹ്
കുന്നിന്റെ മുകളിലാണോ വീട്
കുന്നിന്റെ മുകളിലല്ലാ പാറ ഒരു ഏരിയ ആണേ അപ്പൊ കിണറൊക്കെ പാ നല്ല വെളളായിരിക്കും നല്ല തണുപ്പുള്ള നല്ല വെള്ള നല്ല വെള്ളായിട്ട് കെണറ്ത്തെ ആഹ് പക്ഷെ വേനൽ സമയത്ത് വെള്ളം കുറയും അത്രേള്ളൂ എന്നാ ഓക്കെ ഞാൻ വിളിക്കാട്ടൊ ഇങ്ങക്ക്
ആഹ് ആയിക്കോട്ടെ